ഹലോ
ആഹ് കേൾക്കാം കേൾക്കാം
ആഹ്, ആഹ് ഒന്നുല്ല ഇങ്ങനെയൊക്കെ പോകുന്നു പിന്നെ സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പൊ അതിന്റെ ഒക്കെ കൊ അതിന്റെ ഒക്കെ കൊറച്ച് തെരക്കിലൊക്കെയാ, ഉം
എനിക്കിപ്പോ എളയാളെ നാളെ ഓ യൂണിഫോമിന്റെ അളവ്ടുക്കാൻ പോണം
ഓഹ് സ്കൂളിന്ന് തന്നെ കൊട് ടുക്കുവോ?
അത് സ്കൂളല്ല പ്ലസ് വൺ അല്ലേ അപ്പൊ അവിടെ പോയി അളവ്ട്ക്കണം പ്ലസ് വണ്ണിന്റെ യൂണിഫോം അവിടന്നന്നെ
സ്കൂളിൽ ഏഹ് സ്കൂളിന്ന് തന്നോ
ആ പ്ലസ് വണ്ണിന്റെ അവിടെന്ന് തന്നെ നമുക്ക് അളവെടുക്കാൻ ചെല്ലാൻ പറഞ്ഞു മെസ്സേജ് വിട്ടിട്ടുണ്ടായി
ഓഹ് ഓഹ്
അപ്പൊ അങ്ങനെ അളവെടുക്കാനായിട്ട് രാവിലെ പോണംന്ന് ഓർത്തിരിക്കുവാ
തയ്ച്ച് വരുന്നത് ആഹ് ആഹ്
അതെ അതെ അവര് എല്ലാവരും കൂടി ഒരുമിച്ച് യൂണിഫോമ് എവിടെയോ തയ്ക്കാൻ കൊടുക്കും അപ്പൊ സ് കൂള് ഉം
ആഹ് ആഹ് ആഹ് നമുക്ക് സൗജന്യയിട്ട് കിട്ടോ യൂണി മൊമാ
ഇല്ല ഇല്ല ഇല്ല പൈസ കൊടുക്കണം
ഇല്ല പ്ലസ് വൺ തൊട്ട് പൈസ കൊടുക്കണം അല്ലേ അല്ലാതെ എട്ടിലും ഒമ്പതിലും ഒക്കെ സൗജന്യയിട്ട് കിട്ടുവോ?
ആഹ് എട്ടില് കിട്ടുവായിരുന്നു ഒൻപതിലും പത്തിലും നമുക്ക് ഈ സ്റ്റേറ്റ് സിലബസ് ആയതുകൊണ്ട് പൈസ കൊടുക്കണ്ടാവുന്നു കുറച്ച് പൈസ
ആഹ് ആഹ് ആഹ് സ്റ്റേറ്റ് സിലബസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ്ന്റെ ഇംഗ്ലീഷ് മീഡിയം
ഇംഗ്ലീഷ് മീഡിയം നല്ല സ്റ്റേറ്റ് സിലബസ് സ്റ്റേറ്റ് സി ബി എസ് ഇ അല്ല
ആഹ് ആഹ് ആഹ് ആഹ്
അതെ നമ്മുക്ക് കുറച്ച് പൈസ കൊടുത്തു ഒത്തിരി ഇല്ല
കൊടുത്തതാ ആഹ് ആഹ് ആഹ് കൊറച്ചു കൊടുക്കണം
കാര് ഫീസ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല
ആഹ് ആഹ് ആഹ്
അങ്ങനെ വരുമ്പോ ഇത്പ്പോ ഇത്പ്പോ ഫീസൊക്കെ കൊടുക്കണം പ്ലസ് വൺലേക്ക്
ആഹ് ഫീസ് കൊടുക്കണ ഏത് ഏഹ് ആഹ് ഉം മാസം തോറും ആണോ ഫീസ് അതോ ആദ്യമേരോടാ അഡ്മിഷൻ ഫീ മാത്രെ ഒള്ളൊ?
അഡ്മിഷൻ ഫീസ് കൊടുക്കണം പിന്നെ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഒരു മൂവായിരത്തി അഞ്ഞൂറ് വച്ച് ഒരു ടേം പീസ് ആയിട്ട് കൊടുക്കണം
ഓഹ് പ്ലസ് വണ്ണിലാ അത് ഇ ഇതെങ്ങനാ അന്നേരം പഠിക്കുന്ന ഏ സ്കൂളിലാ?
അത് പ്രൈവറ്റ് സ്കൂൾലാ
പ്രൈവറ്റ് സ്കൂളാ അല്ലേ അതാ
ആ കമ്പ്യൂട്ടർ സയൻസ് അവിടെ കിട്ടിയുള്ളു അവിടെ ഉള്ളു നമ്മുടെ ഇവിടങ്ങളില്
ഓഹ് ഓഹ് ഓഹ്
അപ്പൊ അതുകൊണ്ട് അവിടെ ഫീസ് കൊടുത്തങ്ങ് ചേർന്നു. മൂത്ത ആൾ അവിടെ പഠി ച്ചോണ്ട് ഇവനും അവിടെ പോണംന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടു
അഹ് ഓഹ് ഓഹ് ഓഹ് ഉം പിന്നെ വേറെന്തോ ഉണ്ട്
ചക്കയൊക്കെ ഉണ്ടോ അവിടെ ചക്കയും മാങ്ങയും
ആഹ് ഞങ്ങക്ക് ചക്കയും മാങ്ങയും ഒക്ക ഉണ്ട് അവടെണ്ടോ ചക്കയും മാങ്ങയും ഒക്കെ?
ഇവിടെ ചക്ക ഇഷ്ട്ടം പോലെയുണ്ട് പക്ഷെ എന്താ കൊഴപ്പംന്ന് വെച്ചാ മഴക്കാലം ആവുമ്പോഴാണ് ഇത് മൂത്ത് വരോള്ളൂ
ഓ മഴക്കാലത്ത് എന്ത് വിളയുന്ന ചക്കക്ക് ആഹ് വെള്ളമായിയിരിക്കും മൊത്തോം വലിയൊരു
അതെ അതെ രുചിയും കാണത്തില്ല അത് തന്നെയെല്ലാം നെറച്ച് ചക്കിയ എല്ലാ പ്ലാത്തേലും നെറച്ച് ചക്കയ
ആഹ ആഹ് ആഹ പക്ഷെ എന്താ നമ്മള ച ചക്ക കഴിക്കുന്നത് ഒണക്ക സമയത്ത ആ സമയത്താ അതിനൊരു പ്രത്യേക ടേസ്റ്റും തോനെ വെള്ളത്തിന്റെ ഒരു അം ഷം ഒന്നും വരുത്തില്ലല്ലോ നമ്മള് നല്ല ആ കൊഴച്ച് മറ്റേതാന്നെങ്കി ഇപ്പൊ വേവി ഇപ്പ ചക്ക വേവിക്കാണെങ്കിൽ വെള്ളമായിരിക്കും ഒരുമാതിരി ഓടച്ചറിഎരിശ്ശേരിയിലണക്കങ്ങാ യി പോവും ചക്കെല്ലാം നല്ല വേരും ഇറങ്ങി ഉം
ഇത് വരുമ്പോഴേക്കും കുഴഞ്ഞു പോവും
കൊഴഞ്ഞോവും പിന്നെ കൂ ഴയാണോ വരിക്കയാണോ
രണ്ടും ഉണ്ട് പക്ഷേ കൂഴയാണ് കൂടുതല്
കൂടുതല ഉം തന്നെല്ല മഴ സമയം ആവുമ്പോഴത്തേന് ഇതെല്ലാം നിന്ന് നിന്ന് പഴുത്ത് നമ്മളെ മിറ്റത്തൊക്കെ ആണെങ്കിൽ മിറ്റം മൊത്തോം വൃത്തികേടാവും
എനിക്കാണെങ്കി ഇന്ന് വറത്തിട്ടില്ല ഇ തവണന്ന് ചക്ക വറക്കണന്ന് ആഗ്രഹംണ്ട് കുഞ്ഞുങ്ങൾക്ക് സ്കുളിപോണേടൈം. കൊറച്ച് വറക്കണംന്ന് ആഗ്രഹോണ്ടായി..
ആ പക്ഷേ ഈ മഴ സമയത്ത് ഉണ്ടാവുന്ന ചക്ക വറുക്കാൻ കൊള്ളാമോ
അതെ വരിക്കച്ചക്കക്കാണ് നല്ലത് ആചൊളക്കട്ടി കൊ റവായിരിക്കണം വർക്കണച്ചക്കക്ക്
ആ ചൊളയ്ക്ക് കട്ടി കുറവാണ് എന്നാലെ നമുക്ക് അതിന് ടേസ്റ്റ് ഉണ്ടാവും വറ്റെൽന്
അതെന്താന്ന് വെച്ചാ ചൊളക്കട്ടി കൂടുതലായ ഈ വർ ത്തുമൊരിഞ്ഞു വരുമ്പൊ പഞ്ഞി പോലെ യായി പോവും
ഓ കട്ടികൊറഞ്ഞ ചൊളവേണം അല്ലേ
കട്ടി കൊറഞ്ഞ ചൊളയാണെങ്കിൽ നമുക്ക്അത് നല്ല പെട്ടെന്ന് പൊന്തി വരും നല്ല മൊരിഞ്ഞും വരും
മൊരിഞ്ഞും വരും മറ്റേത് അന്നേരം മൊരിഞ്ഞെങ്കിലും പിന്നെ അങ്ങ് തണുക്കുവല്ലേ
പിന്നെ തണുത്തു പോകും അതാണ് ഈ ചെല ചക്കയുടെ വ്യത്യാസാ അത്
ആഹ് ആഹ് ആഹ്
അങ്ങനേണ്
എന്നാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല കേട്ടോ ഞാൻ വിചാരിക്ക ണ എന്താ പറയാ നമ്മള് ചക്ക ആഹ് ചക്ക എടുത്ത് ആഹ് അതിന്റെ ചെവിടും തലപ്പും കണ്ടിച്ച് ഒരേ അളവിലാക്കുവല്ലോ നമ്മള ആ ക കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുമല്ലോ എന്നിട്ട് ചൊളയിടെ ചെവിടും തലപ്പും കണ്ടിച്ചോരേ അളവിലാക്കി നമ്മളത് വറുത്തു കോരും ചെലപ്പൊ ചക്ക വറ്റല് ഉണ്ടാക്കുമ്പൊ ക്രിസ്പ്പി യായിട്ട് കിട്ടും ചെലപ്പൊ അത് ഇരുന്നങ്ങ് തണുക്കും ഞാൻ വിചാരിക്കുന്ന തണുത്തു പോകുന്നതാണ് പക്ഷെ ച തീരെ കട്ടി കൂടുതല് ഉണ്ടാണൊന്നും അറിഞ്ഞില്ല
ചക്കയുടെ വ്യത്യാസം കൊണ്ടാ ചക്ക നല്ലതാണെങ്കി എത്ര നാളിരുന്നാലും ഒരു കുഴപ്പ ഇല്ല ഈ വർഷം വറക്കണച്ചക്ക അടുത്ത വർഷം വരെ ഇരിക്കും
ഓ ഞാന് ഒണ്ടാക്കുന്ന ഇപ്പോൾ ഇന്നു ഉണ്ടാക്കുന്ന നാളെ അത് തണുത്ത് പഞ്ഞി പോലെയാ യിരിക്കും അപ്പ ഞാൻ വിചാരിച്ച് ഞാൻ ഒണ്ടാക്ക എണ്ണേൻ്റെ എന്തേലും കൊഴപ്പം കൊണ്ടായിരിക്കുമെന്ന്
പിന്നെ ചക്കക്ക് നമ്മള് വറക്കുമ്പോ ഒരു കുഴപ്പംഉണ്ട് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് വറുത്തിട്ട് നമ്മൾ അഹ് എന്ത് ചെയ്യണംന്ന് വെച്ചാൽ ചക് ക മൊരിഞ്ഞു വരുമ്പോഴാണ് നമ്മള് ഇത്തിരി ഉപ്പ്നീര് നമ്മള് കലക്കിയിട്ട് ഒഴിക്ക്ണത്
ഈൻ അതായ എണ്ണെ കാത്തോ
എണ്ണയ്ക്ക ആകത്തിട്ട് നമ്മൾ ആദ്യമേ ഉപ്പ് കലക്കി വെക്കൂലോ ഒരു ക്ലാസ്സില്
ആഹ് കലക്കി വെച്ചിട്ട്
നമ്മൾ അത് കലക്കി വെച്ചിട്ട് അത് മൊ മൊരിഞ് വര് മൊരിഞഞ് വരുമ്പോ നമുക്ക് കരകര ശബ്ദക്കെ കേക്കൂലേ
ആഹ് ആഹ് ആഹ്
അപ്പൊ നമ്മളിത് ഇച്ചിരി പാകത്തിന് ഉപ്പ് അതിലേക് ഒഴിക്കണം
ഓഹ് ഞാനൊക്കെയാണെങ്കി എന്നാ ഇതിപ്പോ എങ്ങനാന്ന് അറിയാമോ ഈ ചക് ക്ക വറുത്തു ഒരീട്ട് ഇച്ചിരി ഇങ്ങനെ തളിച്ച് ഇങ്ങനെ ഒന്ന് മിക്സെയ്യും കൊടയോം ഒന്ന്
അങ്ങനെ ഒരിക്കലും ചെയ്യര്ത് ചക്കക്ക് ചക്ക പിന്നെ കൊള്ളത്തില്ല
ഓഹ് അത് ശെരി എനിക്ക് സംഭവം എനിക്ക് അതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് അറിയത്തില്ല പിന്നെ എല്ല കൊച്ചുങ്ങളൊക്കെ ഇണ്ടായണ്ട് ഇച്ചരി ചക്കെക്കെ കിട്ടുവാണെങ്കി ഒന്ന് നോക്കും
ചക്ക വറക്കുമ്പോ നമ്മൾ ഒരിക്കലും ചഅമ്മ പറഞ്ഞു തരില്ല അപ്പൊ
ആഹ് അമ്മയും ആഹ് അമ്മയ്ക്കും അത്ര അങ്ങോട്ട് അറിയത്തില്ല ഞങ്ങളവടെ അങ്ങനെന്ന് ഇച്ചിരീം ചോളയൊക്കെ എടുത്ത് ഇങ്ങനെ വറക്കത്തോള്ളൂ
ചെല ചക്ക നല്ലതാണെങ്കി ചക്ക നമുക്ക് മൊരിഞ്ഞുവരുമ്പോ അറിയാൻ പറ്റും അത് കരിയാതെ തന്നെ നമുക്ക് വറുത്ടുക്കാൻ പറ്റും ഏത് ചക്ക വറ്ത്താലും ചക്ക വറ്ത്താലും നമ്മളിതേപോലെ പിന്നെ ഗ്ലാസ്സില് നമ്മള് ഉപ്പ് കലക്കി വെച്ചിട്ട് ഒ ഒത്തിരി ഒഴിക്കരുത് പാകത്തിനൊരു കണക്കുണ്ടല്ലോ നമുക്ക് ആ കണക്കില് ഒഴിച്ചിട്ട് ഉടനെ കോരരുത് അത് അതിന്റെ ആ പൊട്ടലും ചീറ്റലും എല്ലാം കഴിഞ്ഞ് അത് നിന്നതിന് ശേഷം ഒന്നും കൂടി മൊരിഞ്ഞതിന് ശേഷമേ കോരാൻ പോളൂ
പരാവോ അഹ് അഹ് ആഹ്
അതാണ് ചക്ക വറക്കണേ കായ് വറക്കണന്റെക്കെ വ്യത്യാസം
അന്നേരം ഈ കലക്കി വെച്ച് ഉപ്പ്നീര് നമ്മള് ആ എണ്ണയിലോട്ട് ഈ ഇത് പകുതി വറ ഒരു കറകര സൗണ്ട് ആകുമ്പോ ഈ എണ്ണയിലോട്ട് ആവശ്യത്തിന് ഒഴിച്ചാ മതിയല്ലേ
ഒത്തിരി ഒഴിക്കരുത് പാകത്തിന് കൊറച്ചൊഴിക്കാമ്പോളൂ അത് ആ അങ്ങനെ ചെയ്യാമ്പോളു അങ്ങന ചിയ്യാമ്പൊള്ളൂ
ആഹ് ആഹ് ആഹ് മഞ്ഞപ്പൊടി അന്നേരു എണ്ണക്കകത്ത് ഇടോ അതോ ചക്കകത്ത് പെരട്ടുവോ
മഞ്ഞപ്പൊടി നമ്മള ആ എണ്ണ ചോ നല്ല പിന്നെ ചായ എണ്ണേന്ന് വെച്ചാ നല്ലോണം തെളച്ചതിന് ശേഷേ ചക്ക ഇടാൻ പാടുന്നു അത് ശരിക്ക് ശ്രദ്ധിക്കണം
ആഹ് ആഹ് അല്ലെങ്കി എണ്ണ മൊത്തം ചട്ടിക്കകത്ത്ങ്ങ് പിടിക്കും അല്ലേ
ചക്കി അകത് പിടിക്കെം ചെയ്യും അത് പത് പത് പതോന്ന് കടക്കും
ആഹ് ആഹ് ആഹ് പിന്നെ പെ പിന്നെ മൂത്ത് വരുത്തില്ല
പിന്നെ മൂത്ത് വരാൻ പാട അത് ശരിക് ശ്രദ്ധിക്കണം നമ്മള് ചക്ക വറ്ക്കുമ്പോ
ആഹ് ആഹ് ആഹ്
ചക്കട ഈ എണ്ണ ഒഴിക്കണത് ഉപ്പ്ഒഴിക്കുണത് ശരിക് ശ്രദ്ധിക്കണം അതിങ്ങനെരു സംഭവം കറക്റ്റ് ചെയ്യണം
ആഹ് ആഹ് ആഹ്
അതൊരിക്കലും ത, ചക്ക ഇട്ത്ത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും അതില് വെളിച്ചണെ ഉപ്പ് ഒഴിക്കര്ത് അങ്ങനെ ഒഴിക്കുമ്പോ ചെല ചക്കയ്ക്ക് ചെല ചക്കള് കുഴപ്പല്ല നല്ല ചോളയാണെങ്കി ചെലപ്പോ കൊഴപ്പമുണ്ടാവില്ലോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ചെല ചക്കേന്ന് പറഞ്ഞാ ചെലപ്പോ ഈ ചക്ക ചെലപ്പം മുരിഞ്ഞിരിക്കുന്ന ചക്കയിലേക്ക് ഇത് ചെല്ലുമ്പോ ഈ വെള്ളം ച്ചും ചെല്ലുമ്പോ ഉ ടനെ അകത്ത് തണത്തു പോവും അങ്ങനെ ചക്കയ്ക്ക് വ്യത്യാസണ്ട് ഒരിക്കല് ചക്ക കൊറച്ചെടുത്തിട്ട് അങ്ങനെന്ത് പരീക്ഷിച്ച് നോക്ക് ചക്കടെ രണ്ട് വശം കളഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് നല്ല ചക്ക ആയിരിക്കണം കനം കോറഞ്ഞ ചക്ക വേണം ക ട്ടി കോറഞ്ഞത്
കട്ടി കോറഞ്ഞ ചപ്പ വേണോ
നല്ല കട്ടിയുള്ള ചോള നമുക്ക് ഒരിക്കലും വറക്കാം പിന്നെ അത് നമ്മള് ത നെയ്സ് പോലെ അരിയണം
ആഹ് ആഹ് ആഹ് ആഹ്
നൈസ് പോലെ അരിഞ്ഞേന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളു. അല്ലെങ്കിൽ നമ്മളല്ലെങ്കി അത് നമ്മള് വറക്കുമ്പോ, നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞത്തേക്ക് നമ്മള് പഞ്ഞി പോലെയായി പോം. ടിന്നിലിരുന്ന്.
ലെ ആഹ് ശെരിയാ.
അപ്പ അത് ശരിക്കും നമ്മെള് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഏഹ്.
ആഹ് അവിടെ പിന്നെ കാവറ്റിലക്കെ ഉണ്ടാക്കുവോ ഏത്തക്കാ? ആഹ് കായൊക്കെ വറക്കുവോ?
കായ് വറെക്കും. കായിപ്പ ഇപ്പ വറക്കെലില്ല. ഞങ്ങെള് വറെക്കുവാരുന്നു.
വറക്കുവാരുന്നോ? ആഹ്, ആഹ്, ആഹ്. വീട്ടിലേക്ക് ഉപയോഗിക്കാനാണോ. വീട്ടിലേക്ക് ഉപയോഗിക്ക? ക്കേതോ വിൽപ്പനക്ക് കൊടുക്കുവോ?
ഇല്ലില്ല, വിൽപ്പനയ്ക്ക് ഞങ്ങളി ഈ ചക്ക വർ വിൽ വിൽത്തട്ട് വിട്ടട്ട് വിത്തട്ട് ഞാൻ ചക്ക വറുത്ത് വിറ്റിട്ടുണ്ട്. പത്ത് കിലോ ചക്ക. ഒരു ദിവസം വറിത്തിട്ട് ഞങ്ങെള് അങ്ങനെ കൊടുത്തിട്ടുണ്ട്.
കൊടുത്തോ? ആം. ആഹ് ആഹ് ആഹ്
അത് ഈ ചക്ക നമ്മെടെ. ചക്ക കാണുമ്പയറിയാം നമ്മെക്ക് വർ ക്കാ പറ്റിയ ചക്കെയണ് നമ്മെള് ആരെടെങ്കിലും ചോദിച്ചിട്ടേ വർക്കോളൂ.
ആഹ് ആഹ് ആഹ്
ചുമ്മാ ഒരു ചക്ക നമുക്ക് വറുക്കാൻ പറ്റത്തില്ല. എല്ലാ ചക്കയും വറുത്ത് വെറുതെ എണ്ണ നമ്മള് കളേയെണ്ട വെരും.
ആഹ് ആഹ്
അപ്പ അതുകൊണ്ട് ചക്ക വറെക്കുന്ന എപ്പഴും ശ്രദ്ധിക്കണം. കാരണം പഞ്ഞി പോ ആവണ ചക്കയുണ്ട്. ശരിക്കും ഉണ്ടത്.
പന്ത്രണ്ട്, പന്ത്രണ്ട്
അപ്പ ഇനി വറക്കുമ്പോ ഇച്ചിരി എടുത്താലും കൊച്ചങ്ങിക്ക് വറുത്ത് നോക്ക്. അപ്പൊ ചെയ്‌വോ ഇതേപോലെ. ഉവ്വ് ആന്നി ഇതേപോലെ ഒഴിച്ചാ മതി. കൊറെച്ച്, നമ്മെള് അപ്പൊ എപ്പോഴും ന നമ്മളതില് ഇത് ഒഴിക്കേണ്ട വരില്ല. കാരണം ആ ഒഴിക്കുന്ന ഉപ്പ് ആ എണ്ണക്കെടുക്കും.
എടുക്കെം. ആഹ് ആഹ്
അപ്പ ഒരു ഒഴുക്കില് ഒഴിച്ചാ പിന്നെ രണ്ട് വർക്കെലിന് കഴിഞ്ഞിട്ടേ പിന്നെ ഒഴിക്കാൻ പോള് കാരണം. ആ എണ്ണേടെ ആ ഉപ്പ് മതിലോ. കൊറെച്ച് ഉപ്പ് മതിലോ ഇതിന്.
കൊറച്ചുപ്പ് മതി ആഹ് ആഹ്. ഈ ചക്ക വറുക്കുമ്പഴും നമ്മെള് അങ്ങനെ എണ്ണ ഒഴിക്കു യോ അല്ല എണ്ണയല്ല. ഉപ്പ് ഉപ്പ് നീരൊഴിക്കുമോ എണ്ണയിലോട്ട്?
ആഹ്
ചക്കയല്ലാ കാ വറുക്കുമ്പം.
ആ അത് ഇങ്ങനെ തന്നെയാ എന്നാ ശെ ശെരിയെന്നാ ഓക്കെ ശെരിയെന്നാ.
ആഹ് ശെരി.